ഹലോ
കേൾക്കുന്നുണ്ടോ ആ പറഞ്ഞോ ആ എന്തക്കണ്ട് വിശേഷം ആ സുഖാണ് ഊണൊക്കെ കഴിഞ്ഞാ ഫുഡയ്ച്ചാ
ആ ഫുഡ് കഴിച്ചു
ആ വിശ്രമത്തിലയ് കില്ലേ
ആഹ് വിശ്രമത്തില മോളോ
ഞാനും വിശ്രമത്തിലാണ്
ഏ എന്നെന്നും
ഫുഡൊക്കെ കഴിച്ചു സ്പെഷ്യല് അങ്ങനെ ഒന്നുല്ല സാമ്പാറ് മുട്ടൊരിച്ചത് പപ്പടം പൊരിച്ചതെക്കാൻ ഉം അവിടെ എന്താർന്ന്
ഇവിടെ കുമ്പളങ്ങ കറിയാനിന്ന് കുമ്പളങ്ങ
വീട്ടിലുണ്ടായതാ.
തൈരൊക്കെ വെച്ചിട്ടുള്ള കറിയും. പിന്നെ മുതിര കൂട്ടാന് ഉണ്ണിതണ്ടും മുതിരയും കൂടി ഏ.
ആ മുതിര എങ്ങനെ ബാക്കിന്ന.
മുതിരവർ മുതിര വർക്ക മുതിര വർക്ക.
വർക്കണത്.
ഇട്ട് വറത്തിട്ട് അത് ഏ.
വെള്ളത്തില് ഇട്ട് വയ്ക്കുവോ
വെള്ളത്തില് ഇട്ടക്കണ്ട നമ്മള് കവർന്ന് ഇട്ക്കാ ആ ടുപ്പത്തിട്ടിട്ട് നല്ല വർത്ത് വർത്ത് ത്തിൻ്റെ ശേഷം. അത് വള്ളത്ത് ട്ട് അര് ക്കാ അരച്ചിട്ട് കഴകിയേന് ശേഷം. നമ്മള്. ഉണ്ണി തണ്ട് നുർക്കി അയ്ക്ക് ഇട്ടു കൊടുക്ക ഉം ഇന്നെ ത്ത് നല്ല വേവ് വെന്തിന് ശേഷം എ അഅ് വറവ് ഇട്ടെടുക്കാ ചുവന്നമുളകും, കടുകും, വേപ്പിന്റെ ഇലക്കെ ഇട്ടിട്ട് ഉം അങ്ങനെ ഉപ്പേരി ഉപ്പേരി തോരൻ വെച്ച്. ഇന്നമായിരി
ആഹ്
എങ്ങനെ.
വീട്ടില് പച്ചക്കറിയൊക്കെ ഇണ്ടാ.
വീട്ടില് ഇപ്പൊ എന്താണ് ചെറുതായിട്ട് ഇണ്ടായി വര്ന്ണ്ട് തക്കാളിം, വഴുതനങ്ങടെ തയ് ഒക്കെ. തക്കാളി കായ്ച്ച്. എന്ത മഴയായ്റ്റ് പറ്റെ ഇങ്ങട്ട് ഒടിഞ്ഞ് തുങ്ങീക്ക് ണ് ഇണ്ടാവോ ചെയ്യുന്ന വം ഞ്ഞ് ഒര് അഞ്ചാറണ്ണംക്കറുത്ത്ക്ണ് ട്ടോ ഉം പച്ചമുളക് ഉണ്ട്. രണ്ട് തൈയ് അയ്‌മ്മണ്ടാവല് അ യമ്മള്. പഞ്ചായത്തിന്ന് കിട്ടുല്ലോ. തെയ് തെയ്കള് ആ അങ്ങനെ കിട്ടിയതാണ്.
പിന്നെ. ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്.
ചെടി ഇല്ല ചെടി വല്ലാതെ ഉണ്ടാക്കലില്ല. വള്ളത്തിന് ന്താ ബുദ്ധിമുട്ടാവുംമ്പ ളേ പിന്നെ മുട്ട കുഞ്ഞ ക്കെ ഒരു പൂണ്ടായ ഒക്കെ വൽച്ചിട്ട്ട്ടും നാസാക്കിട്ടും ചെടി ഇണ്ടാക്കിയാ പോരാ നല്ലണം ശുശ്രൂഷിക്കണ്ടേ അയ്നെ ആ മറ്റേ ചെടികള് ഞാൻ പണ്ട ചെടി നട്ടുകാണ് പോന്ന ഇപ്പൊ കവറിനിൽക്കണ നനച്ചൊടുക്കണം പാട് പണി കള് ഞാനും ചെയ്യല് ഞാൻ ഉണ്ടാക്കല് തുടങ്ങണം മൂന്ന് അങ്ങനവാടി പോക്ക് തുടങ്ങിട്ടുള്ളൂ ഇനി എന്തേലൊക്കെ ഉണ്ടാക്കണം മുറ്റത്ത് സൗകര്യം ഇല്ലായി കൊഴപ്പൊന്നുല്ല ഉണ്ടാക്കലില്ല എന്ന് മാത്രം ആ ചക്കക്കെണ്ട് ചക്ക ഇപ്പം ന്താണ് രണ്ട് പിലാവ്മ്മെണ്ട് അതിപ്പോ രസ് ആയ്തത്രെ ആയ്തത്രെ രസല്ലത് വള്ളം മഴെയ്ത കാലം ആ ആ ടേസ്റ്റ് കോർഞ്ഞ്ക്ക്ണ്ഴന്നാലും ഞങ്ങള് എട്ക്കൊക്കെ ചക്ക ഉപ്പേര്യെക്കും ഉം തേങ്ങരച്ചിട്ട് എക്കും തേങ്ങ അരക്കാതെ ഇണ്ടാക്കും
ആഹ്
കുറേ പ്ലാവ്ണ്ടായിനു മൂന്നാലെണ്ണം വെട്ടിപ്പോയി കഴിഞ്ഞ വേനലില് ഉം വീടുമ്മക്ക് ത് വുഗാനായിറ്റെ കാറ്റ് വര്മ്പോ പേട്യാണ് കെടന്നൊർങ്ങാന് നല്ലോം ആഞ് വരും മരം പെരുങ്കാറ്റൊക്കെ അടിച്ചാല് മറിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് കൊമ്പും ചുള്ളി ഒക്കെനെ നല്ല ഹൈറ്റ്ല് പോയിക്ക്ണ് പിന്നെ അപ്പുറത്തല കമ്പിയും ഇതൊക്കെയാണ് അപ്പം നമ്മൾ
ആ ആ ആ ആ പിന്നെ കരണ്ടിന്റെ പ്രശ്നൊക്കെ ഉണ്ടാവൂല്ല
ആ പിന്നെ ഞമ്മു അഥവാ മറിഞ്ഞാ ഞമ്മള് പൈസലവാക്കി ശരിയാക്കണം അത്രെ കേസ് ആ അവര് അറി ആ അവരറിയില്ലാറ്ഞ് അ പിന്നെ അഥവാ മറിഞ്ഞിട്ട് ഉണ്ടെങേ അല്ലെങ്കിലും മൂന്ന് കാലാണ് ഞങ്ങളെ പറമ്പില്
ആഹ്
ഉ അപ എന്താണ് ഒന്ന് ഒ കൊറേ കൂടുമ്പോ കുഞ്ഞൊര് കഷ്ണം വെച്ച കൊട്ത്തിക്കിണ് ഒരു പോസ്റ്റിന് ചെറ്യേ അധികൈറ്റില്ല്യാത്തെ അപ്പയ്മ വേം ത എന്തിണ്ടെങ്കിലു ഓലി ഇതക്കെ പ്പം
ആ അപ്പൊ ഒന്നും ആ ഒന്നും വയ്ക്കാൻ പറ്റൂലാല്ല ഹൈറ്റ് ഒ ഒന്നും വയ്ക്കാൻ പറ്റൂല
ഉ അപ്പൊ തെങ്ങ് വെട്ടി അതേമാരി കൊറേ മൂന്നാല് എന്താണ് പിലാവ് വെട്ടി കയ്ഞ്ഞിണ്ടായിനി ഒക്കെ വെട്ടി ഉം ഇപ്പൊ ഇപ്രാശ്യം ചൂടു കെട് ക്കാനും പറ്റീട്ടിയെ മറ്റെല്ലേസി പോല്യാണ് ഔത്ത് മരങ്ങൾണ്ടായി നല്ല സുഖേനി
ആഹ് ആ ചൂടത്തൊക്കെ നല്ല സുഖ ആ മഴയുണ്ട അവിടാ
ഇന്ന് ഇന്ന് നല്ല വേനലാണ് ഇന്നലിം മിഞ്ഞാന്നൊ കല്ലമായായിരുന്നു
ആഹ ഇന്നലെ മഴയണ്ടായില
ആ ഇന്നാല ഉണ്ടായിന്നേ
ഇന്നല വെയിലുണ്ടായിരുന്നു ഇന്ന് മഴ പെയ്ത് ഇന്ന് മഴെയ്തില്ല ഇ വെയയിലായി ആ മൂടലറന്ന്ന്നാലും ആ തുണികളൊക്കെ ഒരുവിധായി കിട്ടി
ഞങ്ങത് ഇന്ന് ഫുുള്ളായി കിട്ടി ഫുള്ള് ഡ്രസ്സും ഇഞ്ഞിപ്പോ മാത്രമുള്ള അലക്കിട്ട മാത്രേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഉണങ്ങി മടക്കി വെച്ചു ആകത്ത് ഫ ള്ള് തോരന് മ തൂക്കിയ മാതിരി
ആഹ ജന്നല്ല കേെട്ട കറ
ആ വെകുന്നേരം അയാ റൂമ് കൊടന്നിടും ഫാനിന്റെ ചേവട്ടിൽ കൊണ്ടിടം നാളെ പോകുമ്പോണ്ടാളല്ല ഇപ്പൊ ഡെലി യൂണിഫോം ആണല്ലോ മറ്റ ബുധനാഴ്ച ദിവസങ്ങളില് വൺ വേണ്ടുന്നല്ലോ കറല്ലോയിരുന്നോ ഉ
കേല് ബുധനാഴ്ച വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായി വെക്കേഷൻ ഒക്കെ എങ്ങനെ,
വെക്കേഷൻകൊഴപ്പൊന്നുല്ല ഓടുക്കും പോവാൻ പറ്റിട്ടില്ല ന്റെ വീട്ടക്കാണ് പോവാള്ളത് അവിടെ വെള്ളന്നും ഇല്ലായിരുന്നു ആടെ വള്ളത്തിന് ഭയങ്കര ക്ഷാമുള്ള ഏരിയാണ് രണ്ടിസം പോയി നിന്നിട്ടുള്ളു ഉം ഇല്ലില്ല ടൂർ ഒന്നും പോയിട്ടില്ല ടൂർ രണ്ടൊല്ലം മുന്നേ പോയതാണ് പിന്നെ പോയിട്ടില്ല
പെരുന്നാളൊക്കെ എങ്ങനെണ്ടാരുന്നു
ച്ച് പൊളിച്ച്
ഉം ബീഫൊക്കെ തീർന്നാ
ആഹ് ബീഫ് ഞങ്ങക്ക് പിന്നെ അധികം കിട്ടിട്ടിണ്ടാരുന്നു ഒരാഴ്ച്ച ച്ച് തിന്നക്ക്ണ് ഡയ്ലി ഉണ്ടാ കിട്ടില്ല ഒന്നരാടം ഒന്നരാടം ണ്ടാക്കും
ഉണ്ടാക്കോ ആഹ് ഫ്രൈ ചെയ്യോ കറിയൊക്കുവോ
ഞങ്ങള് ന്താണ് ബീഫ് ഉണ്ടാക്കണെങ്കിൽ ലെസം എന്താണ് കറി പോലെ ണ്ടാക്കുംഅയിന്ന് ലെസം കഷ്ണം കോരി എടുത്തിട്ട് പൊരിച്ചെടുക്കും ചെയ്യും ഉം അങ്ങനെയാ ഉം നല്ല ടെസ്റ്റ്‌ണ്ടാ തോണെണ്ടങ്കിൽ പിന്നെ കുട്ടികൾക്ക് രസണ്ടാവൂല
ആ അതന്നെ കുറച്ച്ഇങ്ങട്ട്
കേക്കും ഉം ഉം ഫ്രിഡ്ജി കൊണ്ടേ ച്ച് ഫ്രിഡ്ജ് വെക്കും
ആ ആ
കട്ട കട്ടായി കയിഞ്ഞാ നമുക്ക് മുറിച്ചെടുക്കാസു സുഖണല്ലോ മറ്റത് പിന്നെ മുറിച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
ആഹ്
ഓലക്കഷ് എടുത്ത് കാണ്ട് മുറിച്ചെടുത്ത ഏറെ ബാക്കിണ്ടാവൂല അന്നക്കെ പാകത്തിണ്ടാവും ഉം പിന്നെ രണ്ടീസണ്ടാക്കാതിരി ക്കും അങ്ങനെങ്ങനെ
ആഹ് ആ എന്നും ആയാ മടുപ്പാണല്ലോ എന്നും വേണ്ടല്ലോ
ഉം പിന്നെ ഇവിടെ ആ മൂന്നു ഇപ്രാശ്യം ഒരു പൊതി ഏറെ കിട്ടിയിക്കണ് ഉമ്മ കൂടിയിരുന്നു
ആഹ്
ഉം അപ്പം ഇമ്മാന്റെ ഓരി
കിട്ടി ആഹ് ആ കഴിഞ്ഞല്ലാം
ഏഹ്
ബീഫൊക്കെ തീർന്നോ
ആഹ് ബീഫിൻ്റെ പരിപാടി അങ്ങനെ തീർന്ന് തീർന്ന്.
ആഹ് വൈകുന്നേരം എന്താ ഉണ്ടാക്കണെ ആഹ് ബീഫൊക്കെ കിട്ടി ഇവിടെ കൊറവാരുന്ന് കുറച്ചേ കിട്ടിയുള്ളൂ
ആഹ് ഇവിടെ നാല് പൊതി കിട്ടി
ആഹ് ഞങ്ങൾക്കും അഞ്ചാറു പൊതി ഉണ്ടായി
അപ്പൊ എന്നേക്കായും മെച്ചാ ണ്
മൊത്തം എല്ലാരുന്നു എല്ലാണ് അധികവും
എല്ല് ഞാൻ അങ്ങനെ ഇടലാ ഞാൻ കൊത്തലൊന്നും ഇല്ല മാപ്പള കൊറച്ചേരം കൊത്തിയൊക്കെ തരും ഞാൻ അങ്ങനെട്ട്ങ്ങാണ്ട് പിഴിഞ്ഞിട്ട് അത് നല്ല വെന്തണ് ഊരി പോരൂല്ലേ ആ അപ്പടുത്ത് ഒഴിവാക്കും എങ്ങനെ ആഹ് ആ കപ്പിലിടുവല്ലെ
ആഹ് കപ്പ
ആഹ് ഒരു ദിവസം ഞങ്ങളും ഉണ്ടാക്കിനീ ഇറച്ചീം പൂളേം
ആഹ്
ഉം ചക്കേം പൂളേം ഉണ്ടാക്കോല്ലോ അത്ങ്ങള് കണ്ടുക്കണോ ചക്ക ചക്കേം ബീഫും ഉണ്ടാക്കീക്ക്ണോ
ഇവിടെ ചക്ക അങ്ങനെ കിട്ടല് കൊറ കുറവാണ്
ആഹ അപ്പൊ പിന്നെ പറ്റൂല്ല ചക്കേം ബീഫും നല്ല രസമാണ് അന്നു ഇറച്ചിം പൂളേം തിന്നപോലെ തന്നെയാണ്
ആഹ് വൈകുന്നേരം എന്താ സ്പെഷ്യല്
വൈകുന്നേരം ഇന്നു സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല്യ ഇന്നു കുട്ടികൾ ചോറ് തിന്നോളും എക്ക് ഇഷ്ടപ്പെട്ട മുതിര കൂ കൂട്ടാനുണ്ടല്ലോ അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അവർക്ക് മുതിര ചാറ് വെക്കുവല്ല മുതിര ഉപ്പേരി വെയ്ക്ക
ഉപ്പേരി വെക്കാനാണ് ആഹ്
രണ്ടും കൂടാ മിക്സ് ചെയ്തിട്ട് അപ്പൊ കുട്ടിയോക്ക് നല്ല ഇഷ്ടമാണ് അത് മുതിര വർത്തത് നല്ല വർത്ത്ക്കാ തിന്നാന്
ആഹ് വർത്ത് തിന്നാൻ നല്ലതാള്ളേ ആഹ് ആ ആ
ആ കുട്ടികള് വറക്കുമ്പോ തന്നെ കരച്ചില് തുടങ്ങും എനിക്ക് രസം രസം ഇനി വരുമ്പോള് ഉപ്പേരി
ആ ആ അപ്പൊ അങ്ങനെയാണങ്കി എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണ്ട കേട്ടാ
എണ്ണ ഉണ്ടാക്കലില്ല എപ്പോഴേലും പീടിന്ന് രസം ക മോളാണ് ഉണ്ടാക്കും പൊരികടീക്ക ഉണ്ടാക്കും മോക്കിഷ്ടാണ് ഉം അത് എണ്ണകൊണ്ട് വല്ലാതെ ഇതില്ല്യ എല്ലാർക്കുംഷ്ട ചേലോർക്ക് ചേലോർക്ക് ഞാനും വല്ല എണ്ണ കാക്ക ഇതൊന്നുമില്ല ഒരാൾക്ക് പഴമ്പൊരി പറ്റുള്ളൂ ഒരാൾക്ക് എന്താണ് ഉണ്ണിയപ്പ പറ്റാ അങ്ങനാ അപ്പൊ പിന്നെ എന്താട്ടോ പഴമ്പോരി രണ്ട് മക്കക്കും മൂന്ന് മക്കക്കും ഇഷ്ടാല്ല വല്ല്യ ഇഷ്ടാ കുട്ടികള് കുട്ടികൾക്കെന്താണ് ഉള്ളിവട ഇഷ്ടാ പൊക്കുവടേക്കെ ഉം അത് പണ്ടായിട്ട ഉണ്ടാക്കി അല്ലാതെ അര മണിക്ക് കടിവാണെന്ന് നിർബന്ധം
ആ ആ ആ ഉം ആ വേറെ വീടാക്കി മ് ആ
ആ
ആഹ് വേറെ നല്ല അത് തന്നെ
ആ
ഉം ആ ശരി ഓക്കെ ഓക്കേ ഓക്കെ
മൂ